ഹലോ
കേൾക്കാമോ കേൾക്കുണ്ടാ എന്താ വിശേഷൊക്കെ? സുഖം അല്ലേ?
ആഹ് നല്ല വിശേഷം സുഖായിട്ടിരിക്കുന്നു
ചായൊക്കെ കുടിച്ച
ചായ കുടിച്ച് ഉമ് ഇഡലി ഇഡലി ഇഡ്ലി ഇഡ്ലി ചമ്മന്തി ചമ്മന്തി സാമ്പാറ് നിർബന്ധണ് രണ്ടെണ്ണം വേണം ഒന്ന് പറ നമ്മള് ഇവിടെന്ന് വെച്ചാല് സാമ്പാർ രണ്ടു വിധത്തിലുണ്ട് മോളെ ചോറിന് വേറെണ്ടാക്കാ ചോറിന് നമ്മള് കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അത് സാമ്പാറ് ഇത് വ ഇത് വന്നിട്ട് ഇത് ഉള്ളി ചെറിയുള്ളീം തക്കാളി ഉം പിന്നെ ഇതില്ലേ എന്തുട്ട മുരിങ്ങ കീരെ ആഹ് പരിപ്പിടും പരിപ്പ് രണ്ടിലും ഇടുല്ലോ മുരിങ്ങങ്കീര ല്ലേ അപ്പൊ മുരിങ്ങങ്കീരന്ന് ആഹ് അതെന്തെങ്കിലും
ഞങ്ങള് മരുത്തമ്മന്ന് മൂപ്പെറി പോവാ
മോനേ മുരിങ്ങക്കോലിടൂല മുരിങ്ങ കീര ഏഹ് ചീര
ആഹ് മുരുങ്ങന്റെ ഇല
ആഹ് എല എല ഇടും അതാണ് അങ്ങനെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് ഇഡലിക്ക് ഉണ്ടാക്കണേ
പുളിയൊക്കോഴിച്ചിട്ടില്ലേ
പുളി ഒകൊഴിച്ച് ജസ്റ്റ് എന്ന് വെച്ചാ എല്ല കൂടെ ഒറ്റടി ഗ്യാസില് കുക്കറില് എന്നിട്ട് ഇപ്പൊ ഞാനൊക്കെ സ് സമ്പറുപൊടി ആച്ചീട സമ്പറുപൊടിയിടണേ ഇട്ടിട്ട് ഇതാക്കി ഉംമ് അയ്യോ സൂപ്പറാട്ടാ സൂപ്പറാണാ സാമ്പാർ ആചീടെ ഉം അത് പക്ഷേ ഇവിടെ കിട്ടുള്ളൂ അതിന്റെ പൊടി ഒരു ഹോട്ടൽ സ സാമ്പാർന്നും പറഞ്ഞിട്ട് ആച്ചിടെ ഒരു സാമ്പാറണ്ട് ഓഹ് അതിന്റെ മണം വരുമ്പോഴേ നല്ലൊരു മണണ ഞാൻ നാട്ടില് വാങ്ങിച്ചിട്ട് പോയി അമ്മച്ചി വേണ്ടി വെച്ച ച്ച് ആയൽബക്കക്കാരൊക്കെ ചോദിച്ചു എന്ന് വെച്ചാ മോനെ ഒരു സദ്യയുടെ സാമ്പാറില്ലേ
ആഹ് അയ്ന്റെക്കെ രുചി അല്ല അതില് കായപ്പൊടിക്കായിതന്നെ മിക്സ് ആണോ നമ്മള് കായം വേറടണോ
വേണ്ട വേണ്ട എല്ലാം മിക്സ എരിവ് പോലും മിക്സ അതാണ് ഹോട്ടൽ സാമ്പാർന്ന് പറഞ്ഞിട്ട്
ആഹ് പിന്നെ ഒന്നും ഇടണ്ടല്ലേ നമ്മളത് മാത്രം ഇട്ടാ മതി പിന്നെ ആഹ് ആഹ് പുളി ഒഴിക്കും നല്ല മസാലകളൊന്നും ഇടണ്ടല്ലെ
വേണ്ട വേണ്ടണ്ടാ മസാല ഇട്ടാലേ ക ഭയങ്കര ഇരിവാകും ഇത് ഓൾ റെടി എരിവ് ഇത് എല്ലാന്നും എല്ലാന്നും അതിൽ ഓക്കെയാണ് മല്ലിപ്പ
വിസ്സിലടുപ്പിച്ചിട്ട് എന്നിട്ട് പിന്നെ നിങ്ങള് വറവ്ടല അതോ ആദ്യം വറവിട്ടിട്ടാണ്ട് വെ
ഇല്ല മൊനെ വിസലടിച്ചിട്ട് അതിലോട്ട് ഇട്ട് പുളിവെള്ളത്തില് കലക്കിട്ട് അതങ്ങട്ട് ഒഴിക്കു അത്രന്നേ അത് കയ്ഞ്ഞിട്ട് വറവിട അത്രേ ഉള്ളൂ സാമ്പാ ഇല്ല
ചോറ്റു കൂട്ട
ചോറിക്കന്ന് വെച്ചാല നമുക്ക് ഇഷ്ടം ഇവിടത്തുകാര അങ്ങനെ ചെയ്യണേ ഞാൻ ന്ന് വെച്ചാല് ഇത് ആഹ് ആഹ് അത് തന്നെ ഇത് തന്നെ അങ്ങട്ട് നീട്ടി പിടിച് കൊടുക്ക വച്ചുകൊടുക്കുള്ളൂ ഇവർക്ക് വെജ് ആ പച്ചക്കറിയള് ഭയങ്കര ഇഷ്ടം എനിക്കാ പി ന്നെ മീനൊക്കെ ഭയങ്കര എന്താ ഈ യൂട്യൂബില് ഇതൊക്കെ കാണുവല്ലോ
ഉം
ന്റെ വീഡിയോസെ ക്കെ കാണുമ്പോ ശെ ക്ക് സങ്കടം വരും മീ വറ്റിച്ചത് മീൻ വറ്റിച്ചത് അത് ഇത്
വേസ്റ്റ് ഇില്ലന്നിട്ട്
കിട്ടാനുണ്ട് മോളെ അത് എന്ത് മീനാ വജ്രാന്നൊക്കെ പറയും അത് കണ്ടാതന്നെ അറച്ചിട്ടും വേണല്ലോ രണ്ടും രണ്ട് കടലാണല്ലോ നമ്മടെ വന്ന് അറബിക്കടലാണല്ലോ ഇവിടെ വന്നിട്ട് ഇന്ത്യൻ മഹാസമുദ്രമാ
കൊറച്ച ഉണക്ക് പോകുമ്പോ നാട്ടിലൊന്ന് പോകുമ്പോ ഉണക്ക മീനായിട്ടും പോയത് ഉം. ഉം പൂതിവുമ്പം അത് ഉണ്ടാക്കിയാ മതി. പക്ഷെ നമ്മളേ എല്ലാം ഈ ഇറച്ചിയൊക്കെ നമ്മളൊ ഒരു ദിവസം നിന്ന് രണ്ടാമത്തെ ദിവസം മട്ക് മീൻ മടുക്കൂലല്ല ദിവസം കുട്ടിയെ നമ്മള് മടക്കാത്തരു സാധനം മീന ഉള്ളു ആഹ് ചോറിന്നാൻ ടേസ്റ്റാ കമീം പൊരിച്ചിനേകാട്ടീം ഇഷ്ടം അത് വറ്റിച്ചാ അല്ലങ്കിൽ മുളകിട്ട ട്ട അങ്ങനൊക്കെയാണ് എനിക്ക് തല്പര്യം എനിക്ക്ല്ല ഇഷ്ട അ ഓരരുത്തർക്കും പൊരി
ആഹ് എനിക്ക് തേങ്ങ അരച്ച വെക്കണ നല്ലട്ടോ തേങ്ങരച്ച അമ്മ വെക്കണതിനൊരു പ്രത്
തേങ്ങരച്ച കറിച്ചല്ല ടേസ്റ്റ് പക്ഷെ തേങ്ങരച്ചച്ച് വെച്ചിണ്ടെൽ ഒരു ദിവസം കൂട്ടിയ തീ തിരൂ രണ്ടാമത്തീസോം തന്നെ ഈ കാര്ം തേങ്ങരച്ച വെച്ചാ മുള കിട്ടാനാണ് വ കൈ ഉള്ളൂ
ആ അത് ശരിയാ മൊ പറണേ പക്ഷെ അമ്മന്ന് വെച്ചാല് അമ്മ മറ്റേ മിക്സി യൂസ് ചെയ്യൂല ഉം ആ കല്ലുണ്ട് ഇപ്പോ എല്ലാ അമ്മിക്കല്ലിൽ അരച്ചിട്ട് ഇച്ച കാളും തേങ്ങ എടുക്കുള്ളൂ കൊറച്ച് എന്നിട്ട് നന്നായിട്ട് മുളക്കൊടിയും ഇതൊക്കെയി ട്ട് നല്ല അത് അമ്മയുടെ ഒരു അമ്മയുടെ ഒരു ആഹ്.. അത അതൊരു അതൊരു പ്രത്യേകതയാണ് ഇവിടെ അമ്മാമേന്റെ അടുത്തന്ന് ചോറിനണ മീൻകറികൂ ട്ട ചോറിണണംന്ന് പറഞ്ഞിട്ടാണ് ഇത്ങ്ങളെ കൂടെ കെട്ടിപ്പറിക്കാ അങ്ങോട് വരുന്നേ
ആയിക്കോട്ടേ ന്നാല് നാനേ പിന്നെ വിളിക്ക ശരി എന്നാല് ഓക്കെ.
ക്കെ ശരി